എവിടേരുന്നു ഇന്നലെ തൊട്ട് ആഹ് കേക്കുന്നുണ്ട് ഇന്നലെ തൊട്ട് വിളി തൊടങ്ങിയത്
ആഹ് നമ്മള് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ
ഇല്ല ഇല്ല
ആഹ്
ഇന്നലേ വിളിക്കാൻ പറ്റീട്ട്ണ്ടായില്ല മൂന്നാല് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു
ഓക്കെ ഓക്കേ
ആഹ് എന്താ എന്നിട്ട് വർത്താനം
സുഖം
എന്താ പരിവാടി
ഞാ എന്താ ആശൂത്രീലൊക്കെ പോയിട്ട് ഇപ്പൊ വീട്ട് ട്ടീ വന്നതേ ഒള്ളു ഉം എനിക്ക് കാല് കാല് വയ്യാതായി ഒരു കാല് ഭയങ്കര വേദനയും
ആഹ് ആഹ് എന്താവലേ
ആഹ് അങ്ങനാ പെട്ടെന്ന് പക്ഷെ വീണൊന്നുല്ലാ എന്തോ പെട്ടെന്നങ്ങ് വയ്യാണ്ടായി കാല് പിന്നാ ഹോസ്പിറ്റല്ല് പോയ പ്പം ബ്ലഡൊക്ക പരിശോധിച്ചപ്പം ഇൻഫെക്ഷൻ ഒണ്ടെന്ന് പറഞ്ഞു
അതെയോ എന്താവലേ അങ്ങനെ വരാൻ കാരണം എന്തേലും മുറിവ് അങ്ങനെന്തേലും ഉണ്ടോ
ഇല്ല ഇല്ല
ഉം എന്നട്ടിപ്പോ ഗുളികയൊക്കെ കിട്ടിയോ
ആഹ് ഗുളികേയും ഓയിൽമെൻ്റൊക്കെ കിട്ടി
ആഹ് ആഹ് എന്നിട്ട് കെടക്കാണോ
ആഹ് കെടക്കാണ്
ഉം നല്ല വേദനെണ്ടോ
ഉം കാല് ബാക്ക് സൈഡ് നല്ല വേദനയൊണ്ട് ഞാൻ പക്ഷെ മുമ്പൊന്നും വീണി ട്ടോ അല്ലെങ്കി പൊട്ടലോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ കാലിന് ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങന
എങ്ങനെയാട്ടെ എല്ല് ഡോക്ടറെയാണോ കാണിച്ചേ
ആഹ് ഞാൻ ഡോക്ടറ കാണിച്ചു പിന്ന
ആഹ്
ഉം
എന്താലും പെട്ടെന്ന് സുഖാവട്ടെ ഉം ന്തെന്താ ഫുഡ് കയ്ച്ചോ
ആഹ് ഫുഡ് കയ്ച്ചു ഇയാളോ
ഇല്ല കഴിച്ചിട്ടില്ല ആവണുള്ളു
ഏജ് എത്രയാ
ട്വന്റി എയ്റ്റ്
ട്വൻി എയിറ്റ് എ
ആഹ് ആഹ് എനിക്ക് രണ്ട് മക്കള്ണ്ട്
ആഹ് ആഹ് ആഹ്
വേറെ എന്തൊക്കെയാ വർത്താനം
ഉം ആഹ് സുഖാണോ
സുഖം
എന്താ ഹോബി എന്താ
ഹോബി എന്താ മക്കളൊക്കെ പോയി കഴിഞ്ഞാല് വീട്ടില് വീട്ട ആ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫോണില് ഇൻസ്റ്റാഗ്രാം റീല് ഇതൊക്കെ തന്നെ
ഉം ഉം
പഠിക്കാണോ
ആ ഞാൻ സ്റ്റുഡന്റ് ആണ് പ്ലസ് ടു കഴിഞ്ഞു നിക്കുന്ന് അടുത്ത കോഴ് കൊടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു
ആഹ് ഡിഗ്രി ചെയ്തൂടെ
മ്മ് കൊടുക്കണം
ആഹ് പിന്നെ എന്തൊക്കെയന്നട്ട് ട്രിപ്പ് ഒക്കെ പോവാൻ ഇഷ്ടാണോ
ആഹ്
മ്മ് ഞാനും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകള് ചെയ്യണത്
മ്മ് മ്മ്
മ്മ് ഞാനപ്പോ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങള് ഫുൾ കറക്കം ആരുന്നു ഈ രണ്ടു മാസത്തെ വെക്കേഷന്
മ്മ്
മ്മ് ഇയാൾ എവിടെയും പോവലില്ലേ
ആഹ് പോയാരുന്നു മൂന്നാറ് ഊട്ടി കൊടെക്കനാല് വാഗമൺ
ആഹ്
മ്മ്
വേറെ വേറെ എന്തൊക്കെയാ വർത്താനം
പിന്നെ ഇന്നെന്താ സ്പെഷ്യല്
ഇന്നെന്താ ബീഫാണ്
മ്മ് എനിക്ക് ബീഫ് കഴിച്ചൂടാ
ആഹ് അതെന്താ
അലർജിയാണത്
അതെനിക്ക് ചെറുപ്പത്തില് ഉണ്ടായിരുന്നു അലർജി അത് കഴിച്ചാ അപ്പം തുടങ്ങും വയർ വേദന ചൊറിച്ചില് അതൊക്കെ പിന്നെങ്ങനെ ഇപ്പ ശരിയായി അതൊരു ഏജ് കഴിഞ്ഞാൽ മാറുംന്ന് പറഞ്ഞിട്ട് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞന് ശേഷം ശരിയായത് മ്മ് പിന്നെ മോര് കറി ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ
കേക്കാം